ഹലോ യെസ് എന്താ വർത്താനം. ആഹ് എന്താ വർത്താനം ഉറങ്ങാനായില.
ആഹ് എന്താ സുഖം അങ്ങനെ പോകുന്നു.
ഉറങ്ങാനായി.
ആ ആയി. ഭയങ്കര തലവേദന ഉണ്ടയിനിപ്പൊ കൊറച്ങ്ങനെ.
അ ഒരു ഒർക്ക ഉറങ്ങി എണീറ്റിട്ടുണ്ടാവൂല്ലേ.
ഉറങ്ങിട്ടില്ല കണ്ണടച്ച് കടന്ന്.
ആഹ് ആഹ് ആഹ്. ഞാൻ ഇത ഇവിടെ മീഷോൽ ഓരോ ഡ്രസ്സുകള് നോക്കാണ്.
ഏ മീഷോ ആപ്പ്ന്ന് ങ്ങള് സാധനങ്ങൾ പർച്ചേസ് ചെയ്യലുണ്ടോ.
നല്ലോം പർച്ചേസ് ചെയ്ലണ്ട്.
അയ്ല് എങ്ങനെയാണ്.
ഞമ്മള് റിവ്യൂസ് നോക്കിയിട്ട് സാധനം പർച്ചേസ് ചെയ്താല് ഓരോരുത്തരു റേറ്റ് റ്റും കാര്യങ്ങളും എങ്ങനെ സാധനത്തിന്റെ ക്വാളിറ്റി കാര്യങ്ങളൊക്കെ പറയല്ലോ
ആ
അപ്പൊ അതിനനുസരിച്ച് ഞൻ സാധനം നോക്കിയെടുക്കും അപ്പൊ നല്ല സാധനം
ക്വാളിറ്റി ഒക്കെ എങ്ങനെയാ പറയാം
ആ ആ
അവര് അതിന്റെ ഫോട്ടോ വീഡല്ലേ മാത്രല്ലേ ചെയ്യ
ആ ഫോട്ടോ വിടും അതിന്റെ താഴെ എങ്ങനെയണത് ആ നല്ലതാണോ വാങ്ങാൻ പറ്റോ ബാടാണെങ്കി ബാട് എന്ന് പറഞ്ഞിട്ടെ എഴുതി ലെന്നെ വാങ്ങിയോല് പറയുന്നത്ണ്ടാവും
ആഹ
ആങ്ങനെ നോക്കും പറ്റിയതാണെങ്കി നമുക്ക് വാ പക്ഷെ ഇന്നെന്നെ കൊറെേ ഞൻ ഫസ്റ്റിലൊക്കെ കൊറ ലൈക്ക് ഇട്ടോക്കട്ടോ ന്നിട്ട് പിന്നെ കൊറേ സാധനംമാകുമ്പോ നമുക്ക് കൺഫ്യൂഷൻ ആകും ഏതാ വാങ്ങേണ്ടി താ വാങ്ങണ്ടി കൺഫ്യൂഷൻ വന്നാണ് കൊറെ വാങ്ങാതെ പോയിട്ടുണ്ട്
ഉം
ഡെയിലി യൂസിനള്ളത് അല്ലാത്തൊക്കെ വാങ്ങൽല്ലോ ഡ്രസ്സൊക്കെ വാങ്ങാറുണ്ടൊ അയിന്ന്
ഡ്ര ആ ഡ്രസ്സും ചെരുപ്പൊക്കെ വാങ്ങല് ണ്ട്
ചെരുപ്പൊക്കെ കറക്റ്റ് സൈസ ആയി കിട്ടൊ
ആ് ആ ആ കറക്റ്റ് സൈസ് കിട്ടുന്നുണ്ട്
ആഹ
അതില് ഇഞ്ചിന്റെ അളവും അതേപോലെ നമ്മള മറ്റേ സൈസും ഫ്ലിപ്പന്നും ഷോപ്പ്സിന്നും ആ മസോൺ നൊക്ക ഓർഡർ ചെയ്യാറു ണ്ട്
ഏ ഫ ഫ്ലിപ്പ്ന്നൊക്കെ ഓർഡർ ചെയ്യല് ണ്ട് ഞാൻ ഇതുവരെ മീഷോ മിഷോന്നല്ലാതെ ഒരു ആപ്പ ഒന്നും വാങ്ങിയിട്ടില്ല ഒന്നും
ഉ മീശോ നല്ല ചെരുപ്പ് വാങ്ങിട്ടുണ്ട് അത്യാവശ്യം യൂസ് ചെയ്തിട്ടും ഉണ്ട്
അ ശരി അതിന് നല്ല വിലക്കുറവാ തോന്നുന്നല്ലേ
ആ നമ്മ മീഷോന്നല്ല ഏകദേശം ഓൺലൈൻ പ്രോഡക്റ്റുകളൊക്കെ നമ്മള കടകളിലേക്ക് സാധനം എറക്കണ ഒക്കെ വല് വായി ആണ് തോന്നുന്നുണ്ട്
ഓ ആ ഇപ്പൊ കടകളിലൊക്കെ ഇവര്ന്ന് കിട്ടുന്ന സാധനങ്ങൾ ഞാൻ കാണാറുണ്ട് പലപ്പോഴും
അതന്നെ
പല പല സാധനങ്ങളൊക്കെ
ഉം ഞമ്മള് ദീ കാൺണ സാധനം കടെല് അതേ സാധനം ഇണ്ടാവും അയിലാറേ നൂറോ ഇരുന്നൂറോ ആ അതന്നെ ഞാന അതേപോലെ കുടിര്ക്കൽനേക്ക് ഏ കിച്ചൺ അട്ക്കളേക്ക് വാണ്ടി ഏകദേശ സാധന ഒക്ക തീന്ന ഓഡറേയ്തെക്കായിരുന്നു
നിങ്ങള വീട്ടിലെ
ആ ഞങ്ങള വീട്ട്ക്കില്ലേ
ഈ അൾക്ക്കള് അതേപോലെ ഭരണി ഉപ്പ് ഒക്കട്ടക്കാല്ല ഭരണി പിന്നെ ഫ്രിഡ്ജില് വെക്കുന്ന ഷീറ്റ് ഫ്രിഡ്ജില് വെക്കുന്ന ബോക്സുകള്
ഓ
ഉം ഒക്ക ഓൺലൈൻ ആയിട്ടാണ് കൂടുതല് പർച്ചേസ് ചെയ്തെ
അത് ശരി അതിലപ്പ നമ്മളോരു സാധനം വാങ്ങി ഇനി നമ്മക്കത് നല്ലതല്ലെങ്കി എന്താ ചെയ്യാ
റിട്ടേണാക്കാ
അത് എങ്ങനെ ചെയ്യാ
റിട്ടേൺ ആക്കാല്ല ഓപ്ഷൻ അയ്ല് ഇണ്ടാവും എക്സ്ചേഞ്ചോ അല്ലെങ്കി റിട്ടേണോ ആക്കാ ന്നട്ട് നമ്മള് ബാങ്ക് ഡീറ്റെയിൽസ് അയ്ല് കൊട്ക്കെണ്ടി വെരും
ആ അപ്പ നമ്മള പൈസ അവര് കൊട്ന്ന് തരോ
കൊല്ല്യ സാധനം റിട്ടേൺ ആക്കുമ്പ നമ്മക്ക് ക്യാഷ് പിന്നെ ഓല് സാധനം നമ്മളട്ത്ത്ന്ന് കൊണ്ടു പോവുമ്പോ നമുക്ക് ക്യാഷ് കയ്യ്ക്ക് തരൂല
ഏ
ഏ ഏ ന്നട്ട് നമ്മള് നമ്മള അക്കൗണ്ട് ഇതില് രേഖപ്പെട് ത്താണ്ട്
ആഹ്
ഓരോ ആപ്പിലും ഞമ്മളെ ബാങ്ക് ഡീറ്റെയിൽസ് രേഖപ്പെട്ത്താണ്ട് ആ ഡീറ്റെയിൽസ് രേഖപ്പെട്ത്തിയാല് അയ്ക്കാണ് വര നമ്മളെ ക്യാഷ് ഒരു ഇരുവത്ത്നാല് മണിക്കൂർന്റുള്ളില് നമ്മക്ക് ഓട്ടോമേറ്റിക്കലി അത് കേറും ഓല് സാധനം കൊ പോയാണ്ട് ഇന്റേതൊക്കെ ഏകദേശം ഇരുവത്ത് നാല് മണിക്കൂറൊന്നു ആവണ്ട കൊർച്ചെയ്യുമ്പോത്തിനന്നെ കേറല്ണ്ട്
ഓ അ ശെരി അല്ല നമ്മക്കീ കൊട്ന്നെര്നാളെ കിട്ടാന് വല്ല മാർഗുണ്ടോ
എങ്ങനെ
ഇപ്പം എന്താ അവര് നമുക്ക് വിളിച്ചാ നമ്പറ് നമ്മളേന്ന് പോയി അപ്പ അവർക്കടിക്കാൻ അവരിങ്ങോട്ട് വരുമ്പോ അടിക്കും തോന്നുന്ന്ല്ലേ വീട് ചോയിച്ച് ഉം ഇ പെട്ടെന്ന് പെട്ടെന്ന് ഓടർ കിട്ടാൻ എന്താ ചെയ്യാ
അ അയ്നൊന്നു ഒന്നും ചെയ്യാൻ കയ്യൂല കാരണം പിന്നെ ഓരോ ദൂര സ്ഥൽ ത്ത്ന്നക്കല്ലേ സാധനങ്ങള് വര്നത്
ആ
ഉം അപ്പൊ കറക്ട് ടൈമിനെന്നെ സാധനത്തൊള്ളൂ
ഇപ്പൊ കൊറേ ന്തേ ന്താ പത്ത് ദിവസംങ്ങാനും ആദ്യ ഒരു ആഴ്ചന്റുള്ളില് എന്തായാലും എത്തിനി. പ്പൊ പത്തും പതിനഞ്ചും ഒക്കെ വെരുന്നാ ഡിലെ
ആഹ് ആഹ് ആഹ് കൊറേ ഓർഡ്ർകള് വെരല്ലേ. ഓൺ ഓൺലൈനൊക്കെ പ്പൊ കൊറേ പർച്ചേസിങ് കൂട്തലാൾക്കാരും തൊട്ങ്ങീല്ല്യേ അപ്പൊ കൊറേ ഓ ട്ർ വെരുമ്പോ ഓലും ഓലും തെര്ക്ക്ലായ്ര്ക്കും അതോണ്ടൊക്കായിരിക്കും.
ആഹ്. അമ്മളാധികും തലേന്ന് എന്തേലൊക്കെ പ്രത്യേകിച്ച് നാളെണ്ട്ന്ന്ണ്ടെങ്കി തലേന്നാ നോക്കാ അല്ലെങ്കി നാലീസ്
ന്നെ കോളിറ്റി ഇല്ലാത്ത സാധനാണെങ്കി അമ്മക്ക് റിട്ടേണാക്കാ അയ്ന്ല്ല ഓപ്ഷനുണ്ടല്ലോ
ഓഹ്.
ഉം റിട്ടേണാക്കീട്ട് പിന്നെമ്മക്ക് എക്സ്ചേഞ്ചാക്കണെങ്കി എക്സ്ചേഞ്ചാക്കാ ആ സാധനടെ പോയിട്ടോ ല്ലേ പിന്നെ ഞമ്മള് ആഹ് പറീനൊ തില് അമ്മക്ക് പിന്നെ ഓര് എത്തിച്ചേരും ഏ റിട്ടേണാണെങ്കി ആ റിട്ടേണാക്കി അമ്മക്ക് ക്യാഷ് അക്കൗണ്ട്ക്ക്
എക്സ്ചേഞ്ച് ആക്കി ക്യാഷ് കേറൂലലേ
ഏഹ് ഏഹ് എക്സ്ചേഞ്ച് ആക്യാ അമ്മക്ക് സാധനയ്ന് പകരം വേറെ വെര്ലാണ്.
ആഹ്, അങ്ങന്യാണ്ലേ.
ആഹ്. അയ്ന് പകരം വേറെ വെരും.
ആഹ്. പിന്നെ മറ്റേതൊക്കെ ഇതേപോൽ തന്നെ മറ്റേ ആപ്പുകളൊക്കെ.
എങ്ങ ആഹ് ഏഹ് ആഹ് ആഹ് ആഹ് ആഹ് ആഹ് അതൊക്കെ അങ്ങനെന്നേണ് ഒക്കെ അക്കൗണ്ടൊക്കെ ക്യാഷ് കേറൊള്ളൂ. അമ്മളെ കയ്യില് ആരുയ് തെരൂലാ.
മറ്റീലൊക്കെ പെട്ടെന്ന് കേറുവോ?
എല്ല മെ എല്ലത്തിലും പെട്ടെന്ന് കേറും.
കറല്ണ്ട്
ല അയ്ലൊക്കെ സാനയമ്മള് വാങ്ങാന്ന്ണ്ടെങ്കില് കൊറേ ദിവസം പിടിക്കും ഇതോ പോലെ തന്നെയാണോ സെയിമാണോ
ആഹ്, ആഹ്, ആഹ് ഡെയ്റ്റ് കാണിക്കും. ഡെയ്റ്റിന്റെ ഏകദേശം തലേന്നോ അല്ലെങ്കിലന്നൊക്കെ ആയിട്ട്ന്നെ സാധനത്തെല്ണ്ട് നല്ല സാധനോയ്രിക്കൊല്ലോ ഞമ്മുക്ക് അതാ ഞാൻപർഞ്ഞത് പിന്നെ നല്ലതല്ലാ തോന്ന്യാ അമുക്ക് റിട്ടേണാക്കാനും എക്സ്ചേഞ്ചാക്കാനും ഒക്കെ അവസരംണ്ടാണും ഞി ഞാ അങ്ങനെ പിന്നെ സ്കൂളൊക്കെ തൊർക്കാനായല്ലോ
ആഹ്
അപ്പ വാട്ട്ർ ബോട്ടിലുകളൊക്കെ നോക്ക ഞാന് കാര്ണം ആഹ് ഏഹ് കോമ്പോ ണ്ടാവുമ്പോ രണ്ട് മക്കക്കും മൂന്ന് മക്കക്കുംക്കെ ഒപ്പട്ത്താല്
ചാര്യാ ലെ
ഉം ഞമ്മക്ക് ലാഭും ആണ് പിന്നെ എങ്ങനെ ഒരു ബാഗൊക്കെ പിന്ന നമുക്ക് നമ്മളെ എടുത്ത് ല്ലെ കടേന്ന് വാങ്ങ്നന്നായിരിക്കും നല്ലത് തോന്ന ഇൻക്ക്
ആഹ് ഇവടെ അനിയത്തിക്ക് ബാഗും കിറ്റും വാങ്ങ്ചീൻ്റെ സിബ് പെട്ടെന്ന് പോ
ആഹ് അത് ഇപ്പൊ നമ്മൾ ഇവട്ന്ന് വാ ഇനി ആരും ഇപ്പം സി പിനന്ദതിനൊന്ന് നമുക്ക് ഗ്യാരന്റി പറയാൻ പ ന്റെമോൾത് എൽ കെ ജിക്ക് വാങ്ങിയ ബാഗിന് ഒരു കംപ്ലൈയിന്റും ഇല്ല ഓള് പ്പൊ മൂന്ന് കൊല്ലൊം ഉപ്പാതാ കൊണ്ടയ്ത് പക്ഷെ ഓക്ക് ഒന്ന്ക്ക് ബേക് വാങ്ങീക്ണ് അത് രണ്ടീസം ആയപ്പോത്തിന് കേടന്നു ആ ബേഗ്വടെ മൂല ഒക്ക കടന്നിട്ട് പ്പൊ എൽ കെ ജിത്തെ വേഗന്നെ ഇപ്പഴും കൊണ്ട് പോണ്
അത് ശരി വലിയ മോളോ
ആഹ്
പിന്നെ അതില് വേറെന്നുംണ്ടല്ലോ പേലേറ്റർ ഓൺലൈൻ ഏറ്റോ ക്യാഷ അയക്ക പിന്നെ ന്നെ ക്യാഷ് ഓൺ ഡെലിവറി അങ്ങനെല്ലേ
ആ അതന്നെ ഞമ്മ ആ അങ്ങനെ ചെയ്താ എന്താ അറിയോ
ഉണ്ടല്ലോ കുറച്ച് പൈസ ചെൽതില് കുറവ്
അത് മീഷോൻ്റെ എന്തോ ഒരു പിന്നെ നമ്മള് എടുക്കണം അത് ഇൻക്കറിയില പക്ഷെ നമ്മള് ഗൂഗിൾ പേയില അയച്ചാല് ഞമ്മക്ക് ക്യാഷ് വന്ന ഒരു ആ ഇരുവത് ആ പതിനഞ്ച് കുറയും അത് നമ്മൾ നേരത്തെ ക്യാഷ് പേ ചെയ്യണം
അങ്ങനെണ്ട്ല്ലേ
ഇപ്പൊ ഓർഡർ ചെയ്യാണെങ്കിൽ ഇപ്പ എന്നെ ക്യാഷ് പേ ചെയ്യണം ക്യാഷ് ഓൺ ഡെലിവറി ആ നി നമ്മള കൈയ്ക്ക് സാധനം കിട്ടിയിട്ട് മാത്രം നമ്മള് ക്യാഷ് കൊടുത്താ മതി
ഓഹ് ഏതാ നല്ലതപ്പം
ഞാൻ രണ്ടും ചെയ്യല്ണ്ട് ഞമ്മള്പ്പം എപ്പളും നോക്ക ക്യാഷ് ഒന്ന് കുറയാനാണല്ലോ
ആഹ് പക്ഷേ കൊടുത്തിട്ട് കിട്ടാതായിട്ടുണ്ട് ഇത് വരെ
ഇല്ല ഇല്ല ഇല്ല അത് കിട്ടും പിന്നെ നമ്മക്ക് ഇതില് വേറെ ഏഹ് ഓല കസ്റ്റമർ കെയർക്ക് വിളിക്കാനും മലയാളത്തിലാണങ്കി മലയാളത്തില് ഹിന്ദിയിലോ ഇംഗ്ലീഷിലോ ഏത് ഭാഷയിലും നമുക്ക് സംസാരിക്കേണ്ടേ ആ ഭാഷയൊക്കെ സെലക്ട് ചെയ്തിട്ട് സംസാരിക്കാന്ല്ല ഓപ്ഷനുകളൊക്കെ ഉണ്ട്
ആഹ് ശരി അതൊക്കെ ഇങ്ങനെയ ഞാൻ ഇതുവരെ ആ ഒരിത് കണ്ടിട്ടില്ല
അഒക്കെ ഉണ്ട് നമ്മള് ഹെല്പ് ലൈനിൽ പോയിട്ട് നമ്മക്ക് അവരുമായിട്ട് കോൾ ചെയ്തിട്ട് കാര്യങ്ങൾ പറയാന്ല്ല ഓപ്ഷനുകളൊക്കെ ഉണ്ട്
ഓ അപ്പൊ എന്തേ പ്രശ്നം ഉണ്ടെങ്കി അത് പറയ
ആഹ് ആഹ് ആഹ് ഞമ്മക്ക് ഏഹ് സാധനം എത്രായിട്ടും വരുന്നില്ല ഇങ്ങനെ പെന്റിങ്ങായി കട ക്കുന്നൊക്കെ ഉണ്ടെങ്കില് അതൊക്കെ നമ്മുക്ക് അവരെറിയി കാല്ല ഓപ്ഷനും അവര് അവരെ ഭാഗത്തുന്ന് വേ വിടാനും നോക്കാനൊക്കെ ഒരു തീരുമാനങ്ങൾ എടുക്കാനൊക്കെ മലയാളത്തിലെന്നെ നമുക്ക് കോൾ ചെയ്യാം
ഇതുകൊണ്ട് ഒരുപാട് പേർക്ക് ഓരോ വർക്കൊക്കെ കിട്ടിണ്ട് തോന്നണ്ല്ലേ ഈ ഡലിവറി ചെയ്യുന്ന ആൾക്കാ
ഏഹ് ആഹ് ഉണ്ട് എത്രേ ആൾക്കാരാറി ഇപ്പൊ ഡെലിവറിക്ക് നടക്കുന്നത് കുറെ ആൾക്ക ആൾക്കാര് ഡെലിവറി ബോയി ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്
നാളിപ്പോ വീട്ടില് വന്ന ഒരാള് പറഞ്ഞ് എന്താ എപ്പ വന്നാലും ജോലി ഇല്ല. ഒരു തൊഴിലാണിത്.
ആഹ്
ഇല്ലൊരു മേഖല ഇപ്പ ഞൻപ്പോ ഗൾഫിൽ നിന്ന് വന്നതാണ് എപ്പ വന്നാലും ഇവിടെ ജോലി കിട്ടും. പിന്നെ പണിയെടുക്കുന്ന തിനനുസരിച് പൈസ ഉണ്ടാവും.
ആഹ്‌, സാധനം ഓലെ എത്രയാണോ എ ടുക്കണ അതിനനുസരിച്ച് പൈസ ഉണ്ട്.
ആഹ്, എത്ര സാധനംഒരു ദിവസം കൊടുക്നീന് അത്രക്കാണ് പൈസ ന്നൊക്കെ ക്കെ പറഞ്ഞു മാസത്തില് ഇത്ര ലീവ് ഉണ്ട് എന്നൊ പറഞ്ഞു
അങ്ങനെ ആകുമ്പോം ഈ കേറുന്നോൽക്കേ
ഏ, ഇറങ്ങാനും കയറാനും ഒക്കെ, ഓൽ ക്കും ഇഷ്ടായിരിക്കും.
ആഹ്, അതന്നെ.
ക്കെ ചെയ്യണോൽ ക്ക്.
ആഹ്, മറ്റേത് ഇവിടെ ഒരു സ്ഥലത്ത് കേറി ഒരു കൊല്ലം കഴിയാതെ അവിടന്ന് ഇറങ്ങാൻ പാടില്ലന്ന് പറയുമ്പോ, നമുക്ക് എന്താ യാലും ഒരു ടെൻഷൻ അല്ല്യക്കാരം. ഒരു ബുദ്ധിമുട്ട് ട്ടും. ന്നി, പ്പൊ, അധവാ, കതിയേഡ് ആ ണെങ്കിൽ കുടുങ്ങി ചെയ്യേണ്ടി വരും. ഇത് അങ്ങനെയല്ല.
ഞമ്മക്ക് വേണങ്കി ചെയ്താ മതി. വർക്ക് ഏതാലും കൊറെ ആൾക്ക്. കാർക്ക് ആ, ഇതിനൊണ്ട് ജോലി കിട്ടുന്നുണ്ട്. പിന്നെ പുറത്ത് ന്ന് വാങ്ങണ നമ്മള് പിന്നെ ഡ്രസ് അതായാലും ഇതായാലും ഒക്കെ നമ്മള് പുറത്തുനിന്ന് വാങ്ങ അത് വേറെണ്ട്. അപ്പം പൊറത്തത്തെ കടക്കാർക്കും. ആഹ്, ഇപ്പൊ, ഇപ്പം, എല്ലാരും കൊറെ ഡ്രസ്സ് വാങ്ങും. കുറെ പിന്നെ വീട്ക്ക് ഉള്ള സാധനം ആവശ്യ ത്തിലധികം വാങ്ങുന്നുണ്ട്. അപ്പൊ ഈ
ആഹ്, മീഷോന്ന് ഫ്ലിപ്പ് നിന്നൊക്കെ വാങ്ങുന്നത് ഞമക്ക് സ്ഥിരമായിട്ട് യൂസ് ചെയ്യാനൊക്കെ പറ്റിയ ഡ്രസ്സുകളൊക്കെ നല്ലോണം ഉണ്ട്.
ഞാനിപ്പ അയിന്ന് വാങ്ങിയ രണ്ട് മൂന്ന് ഡ്രസ്സ് ഇപ്പഴും യൂസ് ചെയ്യുന്നുണ്ട്. വല്യ ശീലൊക്കെ കൊഴപ്പൊന്നും ഒന്നുമില്ല.
അതന്നെ, ഞമ്മക്ക് വീട്ടിൽന്ന് ഇടാനൊക്കെ.